ഹലോ
ഹലോ ആ കേക്കുന്നുണ്ട്
പിന്നെ എന്നാഉണ്ട് വിശേഷങ്ങള്
വിശേഷന്ന ഇങ്ങനെയൊക്കെ പോവുന്നു അവിടെയോ
ഇവിടെ അങ്ങനെ പ്രത്യേയിചൊന്നു ഇല്ല മോളെ സ്കൂളിൽ വിട്ടു അങ്ങനെ ഉം പിന്നെ അവിടെ കുഞ്ഞുങ്ങള് മഴയാ അങ്ങനെ പ്ര വല്യതായിട്ട്ല്ല ഇന്ന് ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ഇന്ന് ഇച്ചിരി വെയിലൊക്കെ കാണുന്നുണ്ട് ഉം
ആഹാ ഇവിടെ ഇന്നലെ വൈകിട്ടോ പ്പഴോ ഇടയ്ക്ക് പെയ്തതേഒള്ളൂ ഇന്ന് രാവിലെ നല്ല തോർച്ചയുണ്ട്
ആ ഇവിടെ ഇച്ചിരി തോർച്ച കാണുന്നുണ്ട് തുണിയൊക്കെ അത്കൊണ്ട് അലക്കാന്നുംപറഞ്ഞോണ്ടൊക്കെ ഇരിക്കുവ പിന്നെ മക്കള് സ്കൂൾലൊക്കെ പോയോ
ആ ഒരാളെ ഒള്ളൂ മോള് അവള് എൽ കെജിയിലാണേ അപ്പം അ കൊണ്ട് വിട്ടു സ്കൂൾ പോയി ഉം ആണോ എന്താ പഠിക്കുന്നെ എത്രയില ആ ആറാക്ലാസ്സി പഠിക്കുന്നല്ലേ ആഹ ആണോ ആ കാപ്പിക്കായോ
കാപ്പികൂടി കഴിഞ്ഞതേ ഒള്ളൂ അവിടെയോ
ആ ഇവിടെ അതെ കാപ്പികുടി കഴിഞ്ഞതേള്ളൂ ഇന്ന് പു. ട്ടായിരുന്നു പുട്ടും പഴവുആരുന്നു അവക്ക് മടിയ എന്നാലും ഇച്ചിരിയൊക്കെ കൊടുത്തു പിന്നെ സ്നാക്സ് കൊടുത്വിടണം പതിനൊന്ന് മണിക്കത്തേക്ക് അപ്പൊ പിന്നെ ആ ചെലപ്പോ അത് അല്ലെങ്കി വേറെഎന്തേലും ബേക്കറിഐറ്റംസ് കൊടുത് വിടും
ചോറൊക്കെ അപ്പൊ നമ്മള് കൊടുത്തു വിടണ്ടേ അതോ സ്കൂളിന്നാണോ
ചോറൊക്കെ ഉണ്ട് ഈ പതിനൊന്ന് മണിക്ക് കഴിക്കാള്ള എന്തേലും കൊടുത്തിട്ടാതി പിന്നെ വെള്ളവും കൊട്.
ആഹാ അ ഇവിടെ രാവിലെ ചോറും കൊണ്ടോവണം അതുകൊണ്ട് രാവിൽത്തെ പണി എങ്ങാനെ അങ്ങനെ അങ്ങ്തീരും
ആണ് ചോറ് കൊണ്ടപോണല്ലേ ആ സർക്കാർ സ്കൂളാണോ ഓ കഴിവ് ആ സി ബി എസ് ഇ ആല്ലേ ആ ആ ആഹ അതൊക്കെ അതായിരിക്കും ആ അടുത്താവും കുറച്ച പോയാൽ മതി ബസ് അപ്രത്ത് കുറച്ചപ്രത്തു വരത്തുള്ളേ അപ്പം മെയിൻ റോഡിലോട്ട കൊണ്ട് വിടണം എന്നിട്ട് പിന്നെ അപ്പോ വൈകീട്ട് മൂന്ന് മണിയൊക്കെ ആകുമ്പോ വരും രാവിലെ എട്ടര അല്ലെ ചിലപ്പോ എട്ടേ മുക്കാല് അങ്ങനെ സമയത്തൊക്കെയാ വണ്ടി വരുന്നത് ആ അതിനൊന്നും കൊഴപ്പില്ലല്ലേ
ആ ആഹ് ഇവിടെയും പിന്നെ കൊഴപ്പുല്ല രാവിലെ എട്ടുമണിയാകുമ്പോത്തേക്കും ഇവിടെ ബ സ്‌ വരും പിന്നെ ഇച്ചരി മോള് ആറിലൊക്കെ ആയത് കൊണ്ട് പിന്നെ അങ്ങനെ വിളിച്ച പക്ഷേ അങ്ങനെ പെട്ടെന്ന് അങ്ങ് എഴുന്നേറ്റള്ളൂ അങ്ങനെ വലിയ ശല്യോന്നുല്ല ആ ആ കൊച്ചു പിള്ളോരകുമ്പോളല്ലേ നമ്മുക്ക് പിന്നേം പാട് ഇത് പിന്നെ തന്നെ ഒരുങ്ങിക്കോളും മുടിയൊക്കെ ഒന്ന് കെട്ടിയൊക്കെ കൊടുത്തു പിന്നെ ട്ട അവര് ഉം ബാക്കിയെല്ലാം തന്നെത്താനെ ചെയ്തോളും
ആ ആ ഇവിടാണെ യൂണിഫോം കിട്ടിയില്ലന്നെ ഫീസൊക്കെ അടച്ചയാണേ അപ്പം ഇന്ന് വരും നാളെ വരൂന്നൊക്കെ
ആഹ് ഇവിടെ സി ബി എസ് ഇ ആയിട്ട് പോലും യൂണിഫോം കിട്ടിട്ടില്ലാ ആ ഇല്ലില്ല നമ്മളും പൈസ അടച്ചിട്ടേക്കുവാ പക്ഷെ അവര് വരുന്നില്ല വന്നില്ല ന്നും പറഞ്ഞോണ്ട്
ആ ഹാ അതുകൊണ്ടെന്നും പാടാന്നേ ആ നല്ല ഡ്രസ്സൊക്കെയാണെ കരിമ്പേനൊക്കെ അടിക്കാൻ തുടങ്ങി നമ്മളെ
അതെ ഇവിടെ അതെ മഴയാണെങ്കി പിന്നെ യൂണിഫോം അലക്കി ഇട്ടാലും ഉണങ്ങത്തില്ലന്നെ സ്കൂള് അത്രോം നേരം ഇരിക്കുന്നല്ലേ നമുക്കങ്ങനെ ഒരു ദിവസം ഇട്ടത് പിറ്റേ ദിവസം ഇട്ട് കൊടുത്തു വിടാനും പ
കൊടുത്തു വിടാനും പറ്റത്തില്ല അതെ അതെ അതെ ഇവിടെയാണേ ചെളിയൊക്കെ ആയിട്ടാ വരുന്നത് വര മ്പഴേ കുഞ്ഞതും കൂടെ ആയോണ്ടേ അവർക്ക് ആ കഴിക്കാൻ കൊടുക്കുന്നതും അതും ഇതും എല്ലാം യൂണിഫോം അല്ല ഡ്രസ് കാണും അപ്പ എന്നാണേലും പിറ്റേന്നിടീപ്പിക്കാൻ പറ്റത്തില്ല പിന്നെ എക്സ്ട്രാ ഒരു ജോടി ഡ്രസ് കൊടുത്തും വിടണേ എന്നാണെന്ന് വെച്ചാ എന്തേലുമൊക്കെ കു ആ അതുകൊണ്ട് അത് കൊടുത്തു വിടണം
ആ ആ
ഉം അവിടെ ആ പിന്നെ പഠിക്കാനൊക്കെ എങ്ങനാ കുഴ
ആ കൊഴപ്പുല്ല ഇല്ലില്ല പഠിച്ചോളും നമ്മളങ്ങനെ വലിയ പ്രഷറടിക്കേണ്ട കാര്യമില്ല അവള് അവടെ കാര്യങ്ങള് നോക്കിക്കോളും ആ ഒരു ടെൻഷൻ നമ്മക്കില്ല
ആ ഹാ ആ ഹാ ആ ഹസ്ബൻഡ് എന്നടുക്കുന്നു വർ
ഹസ്ബൻഡ് പുറത്താ
ആ ഹാ ഹാ ഹാ ആ ഓ ഓക്കേ ഓക്കേ വീട്ടിൽ ആരൊക്കെയിണ്ട് ഇവിടെ ഏ ഞാന് ഹസ്ബൻഡ് അമ്മ കുഞ്ഞ്
ആ ആ ഇവിടെ ഞാനും മോളും ആ ഹാ ഹാ അപ്പൊ രാവിലെ അങ്ങ് പോ പോണമായിരിക്കൂലല്ലേ
ആ രാവിലെ പോവും ആ ഉം ചെലപ്പോ കൈ കാപ്പി കുടിച്ചി റ്റൂ മിനിറ്റ് ചോറ് ഉച്ചക്കവിടെ കിട്ടുവല്ലോ വണ്ടി ആ നമ്മുടെ തന്നെ വണ് അപ്പൊ പിന്നെ അങ്ങടെ പോയി കഴിച്ചോളും
ആ ആ ഇവിടെ ഹിറ്റാച്ചിയുടെ പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരി ഇവിടെ നമ്മുടെ ഇവിടെ റബ്ബറിന്റെ തോട്ടവാ അപ്പൊ അവിടെ ഇങ്ങനെ കൈത നടാൻ വേണ്ടിയെ
ആ ഹാ
അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുവാ അപ്പം ഹിറ്റാച്ചിയും ഉം അത് ഇത്
ആഹ് ആ ആ ആ അവരൊരു സമയം നോക്കി മഴക്കാലം ആയാ കൊറവാ പിന്നെ വെയിലത്തല്ല ഇച്ചിരി കൂടെ
ആ ഇപ്പ ഇവിടെ മഴയായത് കൊണ്ട് ഞങ്ങൾക്കും പേടിയാ ഇങ്ങനെ നമ്മുക്ക് ഇച്ചിരി മല പോലെ ഇച്ചിരി പൊങ്ങിയ സ്ഥലമാണ് അപ്പൊ നമുക്ക് ഹിറ്റാച്ചിയൊക്കെ കേറ്റി ഇറ- ടെൻഷനാ
ആ ആണോ ആ അത് പേടിക്കണ്ട അത് അവര് അവർക്ക് ഒരു ഐഡിയപരമായിട്ട് അവരൊക്കെ ചെയ്തു നമ്മു കാണുമ്പോ പേടിയാവും ഇയ്യോ ഇങ്ങനെ പണി അയ്യോ ഞാന് അതെ അതെ അതെ ഞാൻ ഇവര് പണിയാണെലും ഞാൻ അങ്ങനെ ഈ ചിലപ്പോം ഇവരുടെ കൂട്ടുകാരുടെ ഒക്കെ വീട്ടിലൊക്കെ പണി വരുമ്പോ പോകുവേ അപ്പൊ ഇങ്ങനെ ചരിവള്ളോടൊക്കെ വരുമ്പോ എനി- പേടിയാണ് കാരണം ഞാനങ്ങ് ഇറങ്ങിങ് പോകും എനിക്ക് പേടിയ അതുകൊണ്ട് ഞാൻ
എനിക്കും ഭയങ്കര ടെൻഷന അതിങ്ങനെ അല്ലാതെ ഇങ്ങനെ വരുന്നൊയൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും അവരും കൂടി വീഴാൻ പോവാണോ എന്ത്
തന്നെ അവര് അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാ നമക്ക് വേറെ ആരാലും ആണെ നമുക്ക് അങ്ങനെ നമ്മടെ സ്വന്തോകൂട്ടാവുമ്പോ നമുക്ക് പേടി വരത്തില്ലേ
അല്ല നമ്മുക്ക് ഇങ്ങനെ കാണുമ്പോഴാണെ ഇത് വരും എവിടെയാണേും നമുക്ക് വേറെ വല്ലോരുവാ വരുന്നെങ്കിൽ പോലും നമുക്കൊരു ടെൻഷൻ ആയി അയ്യോ അത് എന്തുവാ ആ ഇത്രോ ഇങ്ങനെ മല പോലെ കിടക്കുന്നത് കൊണ്ട്
അത് തന്നെ ആ അങ്ങനെ ആതുകൊണ്ട് നമുക്ക് പേടി ഉം പിന്നെ ഉച്ചക്കത്തേക്ക്ന്നെ മീ മീൻ വല്ലാം മേടിച്ച്
ആഹ് മീനുണ്ട് ഓ മോക്ക് അങ്ങനെ മീൻ വേണന്ന് അങ്ങനെ നിർബന്ധം ഒന്നും ഇല്ല
അയ്യോ ഇവിടെ കുഞ്ഞന് മീനാ ഇഷ്ടം ഇറച്ചിയെക്കാളും ഇഷ്ടം മീനാ അത് കറിയല്ല വറക്കു
ആഹ് ഇവിടെയും വറക്കുവാണെങ്കിൽ അത് ചെറിയ മീൻ വെല്ലവാണെങ്കിൽ വറു- വറുത്താലും കൂടത്തുള്ളൂ വലിയ മീനൊന്നും വേണ്ട നമ്മള് കഷ്ണമായിട്ടുള്ള പീസ് മീൻ മേടിച്ച സാധാരണ എല്ലാ പിള്ളാരും അങ്ങനെയല്ലേ കഴിക്കുന്നെ ആ ഇതങ്ങനെ അല്ല ചെറിയ വല്ല നെത്തോലിയോ ചാള അങ്ങനെയുള്ള സാധനൊക്കെ ആണെങ്കി വറുത്ത് കൊടുത്താ കറി വെച്ചാ കഴിക്കത്തേ ഇല്ല ഒന്നും
ആ
ഇങ്ങനെയാണെങ്കിൽ കഴിച്ചോളും പിന്നെ ചിക്കൻ ബീഫിനോടും അത്ര താല്പര്യം ഇല്ല
ആ ആ ആ ചിക്കൻ കഴിച്ചോളും ഉം അപ്പൊ വൈകിട്ടൊക്കെ വിശന്നാണോ വരുന്നേ അതോ
ആഹ് വൈകീട്ട് വരുമ്പോത്തേക്ക് ബേക്കറി എന്തെങ്കിലും ഇല്ലാതെ പറ്റത്തേ ഇല്ല നമ്മള് രാവിലെ ഉണ്ടാക്ക ക്കുന്ന എന്തെങ്കിലും കഴിക്ക ഈ ബേക്കറി ഒക്കെ അഴുക്ക് സാധനങ്ങളല്ലേ നമ്മൾ ഈ- ഇവ വേണ്ടാന്ന് പറഞ്ഞ ആ അതെ നമ്മള് എന്തെലും ആ രാവിലത്തെ കാപ്പീടെക്കെ ആണെങ്കലും എന്തെലുമക്കെ ബാലൻസ് കാണും അതൊന്നും കഴിക്കാൻ പറഞ്ഞാ വേണ്ട മധുരത്തിന്റെ ആളാ ഭയങ്കര മധുരവ ഉം ബേക്കറി എന്തെങ്കിലും കിട്ടിയാ മതി എന്തായാലും വേണം അവക്ക് അല്ലെങ്കിൽ ഒരു വിശക്കുന്നു വിശക്കുന്നു പറഞ്ഞ് അത് ഇങ്ങനെ നടക്കും ആ പറഞ്ഞോണ്ടിരിക്കും ഞാൻ പറയും ഞങ്ങളൊക്കെ പഠിച്ചോണ്ടിരുന്നപ്പോ ചോറാ വന്ന് വന്നിട്ട് ഉണ്ടോണ്ടിരുന്നേ ഞങ്ങൾക്കൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നന്ന് പറയുമ്പോ അത് അന്നല്ലായിരുന്നോ
ഇത്പ്പോഴല്ലേ ആഹ് ഇവിടെ ഒരാൾക്ക് രാ- അവക്ക് അങ്ങനെ കാപ്പി അത് നിർബന്ധമില്ല ചോറാ ഇഷ്ടം ഒരു രാവി- റ്റൂടെടെ രാവിലെ ആണെങ്കിലെ എൻ എന്റെ ചേ കെട്ടിയോനണെങ്കില കെട്ടിയോന് അങ്ങനെ കാപ്പിയുണ്ടെങ്കിലും ചോറൊക്കെയാണ് കൂടുതൽ കഴിക് ആത് തന്നെ ഇവൾക്കും ചോറാണെങ്കി കഴിച്ചോളും
ഇവിടെ ഹസ്ബൻഡിന് ഇതുപോലെ തന്നെ മധുരവാ ഭയങ്കര പ്രിയവാ മധുരം. അതുകൊണ്ട് അത് അവക്കും കിട്ടിയിട്ടുണ്ട്.
ഉം അതെ അതങ്ങനാണല്ലോ പാരമ്
ആ പാരമ്പര്യോണ്ട്. ഞാൻ പറയുവത് എപ്പളെ ഇവക്കാണെങ്കി ഇത്പോലെയാച്ചോ നമ്മളീ കറിക്കാത്തിടുന്ന കടുകേ അതിങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ വെക്കും, ഞാൻ, അതിന് തന്നെ സമയം വേണം രാവിലെ അവക്ക് ഏറ്റവും കൂടുതല് സമ സമയം പോന്ന ഇതാ നമ്മൾ എന്തേ ഇപ്പ ഉപ്പ്മാവോ എന്തെലുവാണെങ്കി പറയുന്ന എന്നോട് കടുകിടാണ്ടാ അങ്ങനെ കൊടുക്കാൻ.
ഇവിടെ കരിവേപ്പില കറിവേപ്പിലൊക്കെ ഇല്ലേ അതൊക്കെ
ആ ആ ഇത് കരിവേപ്പില ആണേലും നമുക്ക് കാണാലോ ഇച്ചിരി വെല്ലുതല്ലേ, ഇത് കടുക്, ആ കടുക് നമുക്ക് കാണാൻ പറ്റ്വോ അതിങ്ങനെ മാറ്റ റ്റിങ്ങുമാറ്റിങ്ങനെ വെച്ച് അത്രേം സമയം ചെലവാക്കും.
ചെലവാക്കും, അവിടെ അപ്പ രാവിലെ സ്കൂൾ ബസ്സ് വരുവോ അതോ?
ര രാവിലെ വരും എട്ട്മണിയൊക്കെ ആകുമ്പത്തേക്ക് വരും. അപ്പത്തെ ഒരുങ്ങി പോകാണ്ട് ആ. ഇച്ചിരി ദൂരവാ ഇവിടെന്ന്.
ഓ ഓ ഓ ഓ
അതുകൊണ്ട് അവളിങ്ങനെ അതിന്റെ കാര്യത്തിലേ ഉള്ളു ഫുഡ് കഴിക്കുന്ന കാര്യത്തി ഭയങ്കര പുറകോട്ടാ. ബാക്കി കൊഴപ്പൊന്നുവില്ല ബാക്കി ക്കി അന്നരം തന്നെ റെഡിയായി കുളിച്ചു അങ്ങ് റെഡി ആയി പോക്കോളും. ആ. ഈ ഒരു കാര്യം.
ആഹാരങ്ങൾ പ്പല്ലേല് ഈ സ്കൂള്, പിന്നെ ഈ ശനിം ഞായറും ദിവസങ്ങളില് അപ്പം നേരത്തെ എണീക്കോ അതോ?
ഓ ഇല്ല ഇല്ല ഇല്ല അത് നമ്മള് വിളിച്ചു വിളി ച്ച് വിളിച്ച് ഇങ്ങനെ ഇരുന്നാലേ എഴുന്നേക്കത്തൊള്ളു അന്നേരം നമ്മുടെ പണിയും താമസി ക്കും. രാവിലെ ഇവര് പോകുന്ന കൊണ്ട് നമ്മുക്കും പിന്നെ ഫ്രീയാ.
ഫ്രീയ, അപ്പൊ വീട്ടിൽ വേറാരും ഇല്ലേ? മോളും ആ ചേച്ചി ആ ആ ഹാ ഹാ ചേച്ചി വേറെ എന്തേലും വർക്ക് ചെയ്യുന്നുണ്ടോ അതോ?
ഇല്ലില്ല.
ആ ആ ഔ ആ അങ്ങനെയല്ലേ?
അവിടെ അമ്മ ആ ഹസ്ബന്റിന്റെ അമ്മയോ?
ആ ഒണ്ടൊണ്ടൊണ്ട്.
പ്രായോള്ള ആളാണോ അതോ?
അൽ ആ ഒത്തിരി പ്രായില്ല ആ. ഉം ആ പണിയൊക്കെ ചെയ്തോളും അങ്ങനത്തെ കൊഴപ്പുള്ള ആളൊന്നുമല്ല പണിയൊക്കെ ചെയ്തോളും. ഉം
ആ ഇവിടെ ഹസ്ബൻഡിന്റമ്മയ്ക്ക് പത്ത് എഴുപത്തഞ്ചു വയസ്സോളം ഉണ്ട്. എന്നാലും ചെയ്യും എല്ലാം ചെയ്യും അങ്ങനെ മാറിയൊന്നും നീക്കത്തില്ല, ആ അതെ അവർക്ക് എന്തേലുവൊക്കെ ചെയ്തോണ്ടിരിക്കണ്ടെ.
അ അവരുടേതായ കുറെ പരിപാടികളു ണ്ടല്ലോ ഒന്നോട്ട് പിന്നെ വയ്യേ വയ്യേന്ന് പറയെം ചെയ്യും കൊറേ കഴിയുമ്പം.
പറയും ഓരോന്ന് ചെയ്തിട്ട് ഇതുപോലെ വയ്യെന്ന് പറഞ്ഞോണ്ടിരിക്കല്ല്
ആ അവരാ പണ്ടുതോട്ടെ അങ്ങനെ പണിയൊക്കെ ചെയ്ത് ശീലിച്ച കൊണ്ടായിരിക്കൂന്നേ.
ഇപ്പൊ നമ്മളെ പോലെ ഉള്ളവർക്കന്ന് പറഞ്ഞാൽ മൊബൈലിന്റാത് ഇങ്ങനെ സമയം കളയുവല്ലേ.
ആ എന്നാ ശരിയേ ഞാൻ പിന്നെ വിളിക്കാം, ആ